ഹലോ
ഹലോ ഹലോ ആഹ
ആഹ് ആഹ് ഇപ്പൊ കേൾക്കാണ്ട് എന്താ ഭക്ഷണം കഴിച്ചോ?
ഒരു വിയവരല്ല ചേച്ചി ഉം തിടുക്കവുലെ
ഏയ് കിടന്നിട്ടില്ല എന്താ പുറത്തക്ക് ഇറങ്ങണ്
അതെന്തേ
റേഞ്ച്കിട്ടൂല അത്ത് അപ്പൊ അങ്ങനെ പുറത്തക്ക് ഇറങ്ങിട്ട വെച്ചിട്ട്
ഈ റെഞ്ചിന്റെ പ്രശ്നാണ്
ആഹ
തീരെ റേഞ്ചില്ലേ
നല്ല റേഞ്ചിന ഇപ്പ റേഞ്ചില്ല
എന്റെ നാത്തൂവിന്റെ മോളെ ആ ജിയോതന്നെയാ ജിയോ നിന്റെതും തീരെ അങ്ങള് ഐഡിയ എടുത്തത് ഏ എന്താണ ഇല്ലാഞ്ഞ റേഞ്ച് ഇല്ലാഞ്ഞിട്ട് എയർടെൽ ആക്കി എയർടെല് റേഞ്ച ഇല്ലാഞ്ഞിട്ട് ജിയോ ആക്കി അപ്പ അതും റേഞ്ച് ഇല്ലാതെയാക്കണ് നിങ്ങൾക്കും അത് തന്നെയാണ്ല്ലേ അപ്പ അത് തീരെ കൊറച്ച് കൊറച്ചായിട്ട് തീരെ റേഞ്ച് ഇല്ല
ആഹ് അ എന്റെ രണ്ട് സിം അല്ലേ മഷൂർഖാന്റെ സിമ്മുണ്ട് ഇൻറതും ഉ ണ്ട് അപ്പൊ ഒരു മാസം എന്തെേലും കയറ്റും ഒരു മാസംന്തേലും കയറ്റും മറ്റേ സിനിമ ഒക്കെ പിന്നെ പെട്ടെന്ന് കട്ടാവല്ലേ ഇത് പിന്നെ അങ്ങനെ കട്ടാവൂല
ർ കണ്ട കന്ത പോട്ടാരക്ക
ഇന്ന് കുമ്പളങ്ങ കറി ഉണക്കമീൻ പൊരിച്ചത് ഒക്കെ കൂട്ടാന് ഉ ഒക്കെണ്ടായിരുന്നു പിന്നെന്താ അവിടെ എന്തായിരുന്നു
ഇവിടെ കുമ്പളകാരിന്ന കുമ്പളംകറും ഇറച്ചി വരട്ടിയതും പിന്നെ ചോറ് ഞാൻ കുമ്പളങ്ങക്കെ എത് കൂട്ടിയിട്ടില്ലാട്ടാ ഞാൻ അച്ഛന്നും കൂട്ടിയിട്ടില്ല ഞാൻ ഇന്നലത്തെ ഒരു തുള്ളി മോര് കയറി ഉണ്ടായിരുന്നു മീൻ മുളകിട്ടത് ലേസം തന്ന ഉള്ളൂ അതും മുട്ട പൊരിച്ച് മീൻ മു ളകിട്ട കറി മാത്രേള്ളൂ മീനില്ല മീൻ ഉണ്ട് ഫ്രിഡ്ജ്ജി ഞാൻ പിന്നെ ഏ
ഇറച്ചി ഇഷ്ടല്ലേ
അങ്ങനെ അപ്പ ഞാൻ നല്ല പേരെ പോയപ്പ ീന അളകക് പീട്ട് കൊടുണ്ട്
ആഹ ആഹ
ആഹ
ഉ പിന്ന അ ചിക്കനോ ചിക്കൻ ഇഷ്ട്ടല്ലേ
ആ ചിക്കനും വല്ലാതാണ്ട് ഇഷ്ടമില്ല ഉണ്ട് ചിക്കൻ ഉണ്ട് പക്ഷേത് ഞാൻ ഉണ്ടാക്കിട്ട വൈകുന്നര ഞാന് റോസ്റ്റിന് കുഴച്ച ചെയ്യുന്നത് അതൂടി രാത്രികൊക്കെ പിന്നെതാക്ക എന്തെങ്കിലും കാട്ടി എന്തെുംണ്ട
ആ അതെ ഒബ്ബൂസങ്ങിയ മതില്ലോ
ആഹ ദോസ പിന്നെ ഇ ഒന്നും ഇല്ലെങ്കിൽ മുട്ടയും ബ്രെഡും പൊരിച്ചുകൊടുത്താൽ മതി അത് പറക്ക മാത്രം ലെൻസിന്റെ ഒരു ഫീസ്ന്ന്റ
ആഹ ആഹ് സ് സ്വയം ആഹ് മറ്റേ ആഹ്
കാലല്ലേ ഒരു പക്ക മാത്രം ജെസ്റ്റ്‌ ച്ചല്ല
പേര് പറഞ്ഞതാ അഹ് മാത്രം പടക്ക മാത്രല്ല ചെറ്യേ ചെറ്യേ പീസെള് അങ്ങൻത്തെ പീസ് മാത്രം വരും അങ്ങനെണ് അത് രസാണ്
ആഹ ആ പിന്നെന്താ ഇങ്ങള് ഒക്കെ കുളിക്കാൻ പോയി ക്ക എളയൂർ കൊളത്ത്ക്ക് ചാടാൻ പോയ്ക്കാ
എന്നെ
ഉം ഇന്ന് ഞാറാഴ്ചല്ലേ ഉം ഓ ഞാറാഴ്ചരു ദിവസം നിക്കാനയിക്കൂല പാപ്പങ്ങട്ട് ആ മോ ണ്ട് പാപ്പണ്ടങ്കിൽ പാപ്പാനെ നിക്കാനയി ക്കൂല അപ്പ മോനല്ലെ ള്ളത്
അവിടെ എട്ത്തന്നാണോ കട.
അല്ലേ കൊറച്ച് പോണേ എന്നിട്ട് വളന്നാ ആ കാറ്ണ്ട് നാത്തൂന്റെടെ പോയി നാത്തൂന്റെ പേര കുട്ട്യേളൊക്കെ ഓലിം ഇട്ത്ത്ക്ക്ണ്
ആ ആ നിങ്ങള് നോക്കില്ല നിങ്ങള് നോക്കില്ല നിങ്ങള് നോക്കില്ല ആ
ഞാൻ ഇന്റെ പണികള് കയിഞ്ഞിട്ട്ണ്ടായിരുന്നില്ല ഇന്നേ വിളിച്ചു ഇമ്മല്ലാതെ ഞാ പോര്ല്ലാറിഞ്ഞ് ഒരുതം ഓൻ എവ്ട്ക്ക് പാ ഇതാക്കുമ്പോ ന്നാ
ഇവിടെ കട്ക്ക നല്ല ഇഷ്ട്ടാ മോൾക് പത്തിരി മോരും
അത്ര അറിയൊള്ളൂ ഇൻക്കറിയും എന്റെ വീട്ടിൽ മുറ്റത്തന്നെ കൊളാണ് പക്ഷെ
നിങ്ങളോട് കഞ്ഞിക്ക്ണോ അത്
നിങ്ങൾക്ക് അറീല
നിങ്ങളോട്ക്ക് കൊള ആര്താണ് ആര്താണ്
കൊളോ അതങ്ങനെ ഒരു റോഡിന്റെ വകത്ത് വല്ല്യോര് കെട്ടിപ്പടുത്ത്
ആഹ അങ്ങനെല്ലേ അപ്പം എല്ലാർക്കും പൊതുവായിട്ട്ള്ള ആ ഞാൻ പിന്നെ ഞങ്ങള് അങ്ങനെ അങ്ങനത്തെ പൊറ്ത്ത്ക്കൊന്നും പോവുല ഞങ്ങള് മാട്ണ്ട് ഉമ്മാനടുത്ത് പറമ്പ് തന്നെണ് കൊളം
ഏ അഹ്ഫ്രണ്ട്‌സ് ഔട്ന്ന് ആരും എട്തിട്ടൊന്നുലല്ലോ ഔട്ന്ന് അമ്മായി ആരും എട്ത്ട്ടൊന്നുലല്ലോ
അപ്പ അങ്ങനെ അവടെ പോയാല് ഞങ്ങള് ഇവ്ട്ന്ന് ഇതെ പ്പോലെതന്നെ കാറ്ല്
എല്ലാരും തന്നെ ഇതെവരെ കുളിച്ചിട്ടൊന്നുലല്ലോ നീ കൊണന്നാക്കാൻ വന്നതാ കൊണന്നാക്കാൻ വന്നതാ ആഹ എന്താണിത്ര
എല്ലാർക്കും കഴിഞ്ഞാണു അന്നാ അവര്
ഏ ഇപ്പപ്പി കുഞ്ഞാനൊക്കെ ഇണ്ടോ ആഹ പോയിക്ക്ണ് പിന്നെ അഹ് മക്കള്
ഏ എന്തേ
പാട കൊണ്ടന്നാക്ക്യോ അമ്മായിടെ സ്വഭാവം എടെ ചന്ത പഠിക്ക ആ ആ ആ ആ ഓക്കെ ശരി ചോറ്ന്നോളി
തന്നെ
ഏ
എന്നാണയ്
ആ വന്ന് വന്ന് മൂന്നാളും വന്ന്
ആഹ ആ ആളെ മുഊട്ട മുക്കക്കപെ ങ്ങമാർക്ക്
എങ്ങനെ
അങ്ങളേം പെങ്ങമ്മാർക്കേ
ആ
ആ ഒരു ഒരു ഒരു മൂന്നാളും തന്നെല്ലേ ഉള്ളു
ആ എന്നല് ചില ആങ്ങളമാര് ആ പോ ഓലെ പാട്ടിക്ക് പോകും അ എന്താ പറഞ്ഞ ആ പ്രായം ആങ്ങള രൊക്കെണ്ടപെങ്ങളെമാരിക്ക കുത്തിയിരിക്ക
ശീലിപ്പിച്ചിട്ട് ശമ്പളം കിട്ടിയാ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അഞ്ചാൾ ഒന്നിച്ച് പോവും
ആ
അതിപ്പ അങ്ങനെ ശീലിപ്പിച്ചു
മരു മകനക്ക് എന്താ പണിന്ന് തോന്നുന്നു
മരുമോന്ന് അക്കൗണ്ടിങ്
ഏ
അത് മാ പിന്നെഏ ആഹ് ഒന്ന ഒന്നല ഒന്ന് ഞാൻ പറയില്ല എന്നലെ ഓള കൊണ്ടുപയി ഒരു രണ്ടാളും തട്ടതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്
ആ
ഇ വന്ന് ഓളേറ്റ് പോയി ഫുഡ് കഴിക്കാൻ പോട്ടാര പിന്നെ രാത്രി കൊടന്നാക്കി തന്ന അവിടെ ഓന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി വന്ന്
അത് ഒരു എട്ടാം ക്ലാസ്സ് എട്ടാം ക്ലാസ് ക പത്താം ക്ലാസ്സ കഴഞ്ഞ മുതൽ തന്നെപ്പേ ഫുഡ് പുറത്തു പോയി കഴിക്കരുത് വീട്ടില്വന്ന് കഴിച്ചണ്ട് പറഞ്ഞിട്ട് മാസ് സം ശമ്പളം അയക്കുമ്പോൾ ഫുഡ് കൊണ്ടുവരിക ഇവിടുന്ന് കൈ ഞങ്ങൾ
ആ അൻപോള ആ അങ്ങനെശീലിപ്പിക്കായിരുന്നു നല്ലത് പിന്നെനല്ലഷ്
ആ അപ്പൊ ശീലം അങ്ങനെയണ്ടോന് പിന്നെ എറണാകുളത്ത് വർക്ക് ചെയ്തപ്പ ഓ നാട്ടിൽ വരുമ്പോ ഓന് എന്തെലും വാങ്ങി വരും അല്ലെങ്കിൽ ഇനി പൈസ കുറവാണെങ്കിൽ അപ്പോൾ ചിക്കൻ വാങ്ങി വന്നിട്ട് എന്തങ്കും ഇവി ഉണ്ടാക്കിട്ട് അങ്ങന ആയിരിക്കും അങ്ങനെ ശീലായി ഉ ഇപ്പോ സാലറി കിട്ടുന്ന ദിവസംല്ല നമ്മളും ഒന്നിച്ചാ പോകു വ
ആ
നല്ല പെൺകുട്ടികൾക്കെന്നാ പഠിപ്പിച്ച കൊടുത്തൂടെ നീന്തക്കോ
അ അതിനതാ ഇപ്പൊ മറ്റേ സാധനമൊക്കെ വാങ്ങി വെച്ചകണ് ഇപ്പൊ കൊണ്ടുപോയി വെള്ള
ആ ആ ജാക്കറ്റ്
ആ നമ്മളൊക്കെ പിന്നെ നല്ല ചാടീട്ടും കുത്തി മാറിഞ്ഞിട്ടും മൂച്ചു മുങ്ങിപൊന്തിയിട്ടും ഒക്കെ ആണ് പഠിച്ചത് ചെറുപ്പത്തിൽ ഞാൻ മൂന്നാല് ഞങ്ങള അവിടെ എന്റെ പേരില് എഴുത്തൊക്കെ കൊളാണ് കോലത്തി കൊറച്ച് കഴിഞ്ഞാൽ അപ്പർത്ത് വ
ആ ആടിയ അങ്ങനെന്ന് ഞങ്ങളടെ കാല ഇന്റെ മുറ്റത്തന്നെ കൊള്ളാണേ ഞങ്ങൾ മുറ്റത്ത്ന്ന് പാത്രം ആ പാത്രം കഴുകലും കൂടി വർഷക്കാല പാത്രം കഴുകലും കൂടിമുറ്റത്ത്ന്നാണ് ആ വെള്ളം അങ്ങനെ ഒലിച്ചു പോകും
അത്ര വേഗം മുക്ക മുക്കി കൊണ്ടരാനൊക്കെ മടിയില്ലേ ഉമ്മറത്തേക്കങ്ങ് കൊണ്ടോയി
തെങ്ങും കോങ്ങും തോട്ടല്ല അങ് മുറ്റത്ത് കൂടി ഒലിക്കുക
ആഹ
ഉം എത്ര അടിയിട്ടും വർഷകാല ആയാലുംറകി വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നുിട്ട്മാരക്കെ അടിട്ടും അങ്ങനൊയിതു ഇപ്പ ഊതിയായി
അമ്മാനൊക്കെ കൊത്തി കൊല്ലാം പൊക്കടുക്ക പോ പോയി പറ്റില്ല നിങ്ങളൊക്കെ ഏറ്റ ദിവസം പോണം
ക്കക്ക് കൊളല്ലതോട് എന്ന്ത് വല്ല ഞാ ഏ പിന്നീ പറഞ്ഞോ ഏതും കല്ലറിൽന്ന മണി നസ്കരിച്ചഓർന്നണി
ആ ആരുംോ പളം നീന്ണ്ട വന്നതാ ചോറൊക്കെ എല്ലാം ചെിലവാവും കൊളം നീന്റെ മോനും കൊളം നീതിി വരിക ഓറുണ്ട് പറരുപയോഗിക്ക നല്ല കഷ ണ്ട അങ്ങനെ ഞങ്ങ എന്താ വേണത് ഞങ്ങള അമ്മാർക്ക് പോകുമ്പോളേ ഉമ്മാന്റെ അനത്തി മാത്രമാണ് അവിടെ അപ്പൊ അന് കുട്ടികളും മക്കള അ അയിന് മാത്രം ചോറ് ഉണ്ടാക്ക ഇവിടെ നമ്മള് ചോറ് കൂട്ടാനൊക്കെ വെച്ചതിന് ശും ച അപ്പോ കുളത്തക്ക് കുലക്കാൻ പോകണ എന്നുള്ളരു ന്യൂസ് കിട്ട ശരി പോവാറിഈ ചോറൊക്കെ പിന്നെ ബാക്കിയാവില്ല അപ്പൊ അമ്മമാരോട് അമ്മമാരോടൊക്കെ പറഞ്ഞ നമ്മ വിളച്ച് പറഞ്ഞെങ്കല്ലേ കേ ഒത്തി ക്ക ഞങ്ങീ ചോറും ചെമ്പട്ടിയ ഒക്കെ കാറിടുത്ത് വെക്കും കറിയോ ക കാർലടുത്ത് വോക്കൂത്ത ന്നട്ട് ചെന്നൈക്ക് കൊളത്ത് ക്ക്എല്ലാരും റങ്ങും കുട്ടികളൊക്കെ കൊറച്ച് കുത്തിമറിഞ്ഞ് അയിലേ സംകുട്ടോ ളെ കുളിപ്പിച്ച് കര കേറ്റി രി ത്തീട്ട് ഞങ്ങളെ മറച്ചിലൊക്കെ തൈ ഞ്ഞേറ്റ സം വായന്റലാട്ട് വെട്ടിട്ട് ചോറ് എല്ലാരും കൊണ്ടേ ചോറും അവിടെള്ള ചോറും ഒക്കെ കൂടാ കൂട്ടാനൊക്കെ പല വിധ ഇത്ണ്ടാകുംചെൽപ്പം ന്റെനാത്തുന്റെ മക്കള ഉണ്ടാവു ട്ടോഅപ്പൊഞൻ ചോറ് കറിക്കെ ഞാൻ ണ്ടാ ക്കും അപ്പം ഓല് വേറെ എന്തെങ്കിലും ഉ പേരിംഇവിടെ ഉള്ളൊക്കെ ഞാൻ ഉണ്ടാക്കും ന്നാ നല്ല ജമന്തിയോ അതും തും ഓലും കൊണ്ടരും അച്ചാറ് പെരെ ള്ളെ ക്കെട്ത്തോളി അറിം രാവൽത്തെ കടി ർച്ച്ഭാക്കിള്ള കൊണ്ടോവും
ആ നങ്ങളെ ട് കേലും പോകുമ്പോ അങ്ങനെകാ ട്ടാഭക്ഷൊക്കെണ്ടാക്കും പത്ത് മണിയുമ്പോക്കും ഭക്ഷണം ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ പാത്രത്തിലാക്കി കാറിലാണ്ട് വെക്കു ന്ന ട്ടാ പോകും ഞങ്ങൾ
പോലെ ങ്ങള് ഒരു പാർക്ക് പോയി
വർമ്മ പാർക്ക്
ആ തിരൂരല്ല ഞങ്ങവിടെണ്
ആആ അതന്നെ ഇവിട ഒരു പാർക്ക്ല്ലേ
ഞാൻ ഇവിടുക്ക് ചമ്പ്രോട്ട ആ പാത്താണ് ആ സർമ്മയൊക്കെ ഞങ്ങളും പോക്കണ്ട്
ആ
അതെ പോലതന്നെ ഏതും വണ്ടയിലാക്കു ഇന്റെ പെരന്റെ ഔടുന്ന് കൊറച്ച് പോയാൽ മതി ഇന്റെ ആങ്ങളും ഞങ്ങള ഒക്കെ കൂടെ ആങ്ങളാരുണ്ടായ്ന്നു എല്ലാരും കൂടെ പോവും മാപ്പിളാരും വെരാണെങ്കിലും മാപ്പിളാരും കൂട്ടി പോവും
ആ ആ ഉം
ലേ വെള്ളം ടിന്നോ ലേ ഏത് അയിലോണ്ട് കൊടുക്കും വണ്ടിയൊക്കെ ത് ഏ
ബഷീർക്കാക്ക് രണ്ട് വോയ്സ് ഇടട്ടെ ഇന്നട്ട് വരാ